എന്തൊക്കെണ്ട് വിശേഷം
സുഖാണ് ഇപ്പൊ കേക്ക്ണ്ടോ വോയിസൊക്കെ ക്ലിയറാ
ഓ ക്ലിയറാണ്
ന്താ യ്യ്ണ് ചായൊക്കെ കുടിച്ചോ
ഉം കുട്ച്ച്
സ്പെഷ്യല് എന്തണ്ടാക്കി
സ്പെഷ്യല് ഇന്ന് ചിക്കൻ
എ ചിക്കൻ കറിയോ
ആ ചിക്കൻ കറിയല്ല കറി ഓൽക്ക്‌ വെല്ലാതെ ഇഷ്ടല്ല
വെരട്ട്യോ പൊരിച്ചോ എന്ത കടിണ്ടാക്ക്യേ
കടി ഇഡ്ലിംസാമ്പാറും
ഇഡ്ലിം സാമ്പാറും ചിക്കൻ കരിം ഉഷാറാണല്ലോ
ആഹ്
ഞാൻ പുട്ടുണ്ടാക്കി സാമ്പാറ് ഇണ്ടാക്കിയ ചോറ്റിക്കും പറ്റും രണ്ടോന്ന് കാര്യായി
ആഹ് അതന്നെ രണ്ടൊന്ന് കാര്യച്ചാങ്ങനന്നെ
കുട്ടികക്ക് ഫുഡ് കൊണ്ടോണങ്കി പിന്നെ കൊടുത്തയക്കു ചെയ്യ
ആഹ് വിടെ കൊണ്ടോലില്ല
ചായുടി ൻ്റെ തിരുമ്പക്കെഴിഞ്ഞ തിരുമ്മലൊക്കെ കഴിഞ്ഞ പണിയൊക്കെ കഴിഞ്ഞ
ഓ ഇന്നു മഴല്ലല്ലോ വെയിലല്ലേ അപ്പൊ ഫുള്ള് തിരുമ്പാള്ള തിരുമ്പി മിഷീനിലാണ്ട് കറക്കിണ്ടാണ് ഒണക്കി
ഉം അന്റെ ഓട്ടോമാറ്റിക്കൻ്റെ ഇതാണേ മെഷീനണോ അതാ മറ്റേതൊ അതാണ് നമുക്ക് സാധ ഉപയോഗിക്കാൻ നല്ല സാധാണ് പിന്നെ ഒറ്റ ട്രിപ്പലതായാന്ന അവര് യൂസ് ചെയ്യല് പിന്നെ പിന്നെ വേണ്ടേ ഉപയോഗിക്കാ മറ്റേതാവുമ്പോ ആഹ് മറ്റേതാവുമ്പോ നമക്ക് സുഖം അതാണ് നല്ലത് പക്ഷെ നമുക്ക് പണിയാണ് എന്നാലും സുഖമാണ് അതാ നല്ലത്
ആഹ് അതാ നല്ലത്
ഇതിലധിക ചളൊന്നും പോകില്ല പറിയണ്ട ചിലത് പോ പറണ്ട് എന്റെ മോള വിട്ടലിതേപോലെ രണ്ടുണ്ട് ഓള അ അയിലങ്ങനെ മാർറ്റൈല് ചലിയൊന്നും പോവുലമ്മ വാഷചെയ്തല് അയിക്ക് കോ ചുട്ട് പിന്നടലാണ് ഞാൻ പ
ആണ് ഓട്ടോമാറ്റിക് ചളിപോല് കൊറവാണ് എല്ലാവരും പറയണേക്കാം
ഞാ ഇവിടെ മക്കൾത് ജീൻസിന്റെ പേൻറ് വേക്കാട്ടാല് നല്ലോ തയ്യതകറക്കിയാല്
ആഹ് ഇന്താ ഞാനും ഒക്കെ അയിലിട്ട് കർക്കലന്നെയാണ്
മ്മ്
പിന്നെ നമുക്ക് പിയാനക്കൊപ്പം നിക്കണം മറ്റേതാവുമ്പോ അതിന്റെ ആവശ്യം വരുന്നില്ല പക്ഷെ അതിനക്കാട്ട നല്ലത് ശെ നമക്ക് ഇതന്നെയാണ്
ആഹ് മറ്റേതാണ് മെച്ചം
ഉച്ചക്കത്തകായാ ചോരും കൂട്ടാനക്കായ
ഏ ചോറ് അടുപ്പത്താണ് കറി പിന്നെ രാവിലെ ഉണ്ടാക്കിയണ്ട്
ഉം
മീൻ ഇതായണ്ട് ടൊളിങ് അയാധൊണ്ട് മീനൊന്നും ഇല്ലല്ലോ
മീൻന്റെടെ വള്ളത്തില ഇട്ട് വെച്ചിട്ട് ഞൻമുറിച്ച പോയിട്ടില്ല വൈസായി അപ്പൊ അതു വെള്ളത്തിൽ പാർനെച്ചെന്ന് മറ്റേത്ണ്ട് നന്തോലി
ഏ ഞാൻ പിന്നെ ചിക്കള്ളോണ്ട് പിന്നെ ഞങ്ങത് ഉള്ളിലോട്ടുള്ള റോഡ ആയത് കൊണ്ട് മീനൊന്നും അങ്ങനെ വരൂല്ല
വിടെ മീൻപണ്ടി വർണഗി ഉച്ചയൊക്കെ ആവും ഞമ്മളെ കുളിന്നൊക്കെ കഴിഞ്ഞ കഷ്ടെടുക്കുന്ന ആടൈമാവും അപ്പൊ ഇന്ന് വാങ്ങിയ നാളക്കൊക്കെ പറ്റുള്ളൂ പക്ഷെ വാങ്ങലില്ല അവിടുന്ന് ജോലി കയിഞ്ഞു വരുമ്പോ അത അവിടുന്ന് വരുമ്പോ അന്ന് വാങ്ങീട്ട് വരില്ല രാത്രി വരുമ്പോ വൈകുന്നേരം കൊണ്ടുറും അപ്പൊ ഫ്രിഡ്ജ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ രാവിലെ ഇണ്ടാക്കല ഞൻ
ഉം ഉം
ഉം ആകറില്ല ഇവടെ കൊണ്ടോന്ന വാങ്ങലില്ല
ഉം ഇപ്ലോത്ത് പനി ഇതൊക്കെ ഇണ്ടല്ലോ
ഉം ഇങ്ങളെ ആം പ്പൊ പനിന്റെ സീസണാണാലാ മാസ്‌ക്ക്ടാതെ ഹോസ്പിറ്റക്കൊന്നും പോവര്ത് ന്നൊക്കെ പറീണ്ട്. കാരണീ തൊക്കെ ങ്ങനെ വെര്ന്ന് സ്കൂളൊക്കെ കുട്ടികളെ പനിയൊക്കെ ഉണ്ടെങ്കിൽ വിടരുത്ന്നൊക്ക പറഞ് ടീച്ചർ വിറട്ട്ക്ക്ണ് റയണ്ട് മോള്
ആഹ് വടെ മോന അതേപോലെ ജലദോഷവും പനിം ഒക്കെ ആയി കാണിച്ചാൻ വേണ്ടി പോയിന്
ഉം പ്പൊ ഹോസ്പിറ്റലക്ക് പോവാനും പേടിയാടി ഹോസ്പിറ്റലിൽ ചെന്ന അവ്ടെള്ളത് ഇങ്ങണ്ട്ട്ടും ആൾക്കാര് കൊറേ പലേ ഭഗത്ത പലേ രോഗിയാളും വെര്നല്ലേ
ഉംഹ്
പ്പൊ അമ്മക്കാലും പേടിയാണ് കൊണ്ട്പ്പൊ ഡോക്ടറെട് ത്ത്ക്ക് പോകാനും മോ മോം കഴിഞ്ഞിട്ട് ചെല്ലാൻ പറഞ്ഞാ ന്നോട് പിൻക് പോകാൻ പേടി
ആഹ്
അപിന്നെ ഞാൻ അവിടെള്ള വെട്ക്കോന്നെര്തി കാൺച്ച്ലേലും വാണ്ടില്ലാ ര്തി കുത്ത്ർക്കാ
ആഹ് പേടിയാണ്പ്പെയ് പ്പൊ പലേ പനിയോ ഒക്ക ണ്ടല്ലോ
ചെല്ലാം പറഞ്ഞാ ന്നോട് ടെസ്റ്റെയ്ത് ക്കാണ്ട് ഞാന് സ് കഴിഞ്ഞ്ക്ക്ണ് പ്പൊ അപ്പൊ പോയിറ്റ്ല്യ ആണോ പ്പൊ ച്ച് രണ്ടാഴ്ച ആയിട്ടൊള്ളു പോവാന്അ ടൈം ആയ് ട്ട് പോവാതങ്ങനെ ഇരിക്കാണ് അത്പേടിച്ചിട്ട് മോ കഴിഞ്ഞ പിന്നെ അത് ഇത്‌ പിന്നെ അപ്പൊ ഓരോവോരോഗിയാള് വെര്ണല്ലേ ച്ച്
എഹ് ഏഹ്
പിന്നെ എന്തൊക്കെ അൻക്ക്ന്തേിലും കൃഷിയൊക്കെ ഉണ്ടാ
കൃഷി മഞ്ഞളും പൂളീം ചേനിം ചേമ്പൊക്കെണ്ട് മ്മ മ്മ കൊണ്ടൊക്കുംങ്ങനെ
പച്ചക്കറിം പയാറു ഒക്കെണ്ട്
മത്തന്ണ്ട് മത്തൻന്റെ അത് കുഴിച്ചിട്ടിന് മത്തനും കുമ്പളങ്ങൊക്കെ അപ്പൊ ഇണ്ടായിന് പൈത്ത്ണ് അയിന്റെ വള്ളിയൊക്കെങ്ങട്ട്
ആഹ് വീട്ട്ക്കാവശ്യളൊക്കെ ണ്ടാക്കിയാലൊക്കെ നല്ലതാ ആദ്യൊക്കെ ഞങ്ങളെതീല് ലല്ലോണം ഉണ്ടായിന്ന് ഞാൻണ്ടാക്കിന്ന് ആദ്യൊക്കെ ഇപ്പൊ ഇങ്ങനെ ഈ കാനല് മരങ്ങളൊക്കെ ക്കെ വളർന്ന് കാനലായപ്ലെയ് പ്പൊ ഈ പച്ചക്കറിയാളൊക്കെണ്ടാക്കിയ ങ്ങൺണ്ടൊരു തില് ണ്ട് കിട്ടൂല അല്ലാത്ത ഫ്രൂട്സോളും തയ്യാളും അങ്ങനത്തൊക്കെണ്ട്
ആഹ് അത്ണ്ട്
ഒരെ ഉം ട്ടാനും ഉം കൊട്ടാന് ഡ്രാഗണ് ഒക്കണ്ട് ൻക്ക് ഡ്രാഗൺ ഫ്രൂട്ട് അറിയില്ലെ
ആഹ്ഇണ്ട് അറിയ ആ മുള് മുള്ള്ള്ള സെയ്സ് ഒര് വള്ളിചക്രൊക്കെ വെച്ചാണ്ട് ഇണ്ടാക്ക്ണേ
ആഹ്, ആഹ് അങ്ങനെമേലെക്ക് പടർത്തിട്ട് ഈണ്ട് അടീക്ക് എർങ്ങീക്കണെ അങ്ങനെ എന്തേലും അങ്ങനെകോല്ത്തില് ഇണ്ടാക്കണം ഇന്നാലെഅയ്മേകായ്ച്ച
ഉംഅയ്ന്റെ മുത്തച്ചിന്റോടെ പൂവ്ഇട്ടീനിം അഹ്കൊയ്ഞ്ഞുംപോയി. ഇൻക്കഹ് വല്ലാഇഷ്ട്ടല്ല.
ഉം പയം വല്ല്യരെസൊന്നുല്ല എല്ലാർക്കും വല്ലാതെ ഇഷ്ടപ്പെട പക്ഷെന്നല്ലെ സാധന
ചെലോൽക്ക് ന്നല്ലെ ഇഷ്ട്ടല്ലോല്ണ്ട് ഇന്റെ മൂത്തച്ചിക്കക്കൊക്കെല്ല ഇഷ്ട്ടാണ്.
ഞമ്മളെ ബ്ലഡൊക്കെ ശുദ്ധിയണൊക്കെണ സാധനന്നല്ലെ സാധനാണ്. തെന്നേ അത് അയ്ന്റെ ടേസ്റ്റ് ഒരുവിധം ആൾക്കാർക്കൊന്നും പറ്റൂല ഒര് പുളിപ്പും മധുരകൂടിആയിറ്റ് ങ്ങനെ ജ്യൂസടി ക്കണം പാലാർന്ന്ക്കാണ്ട്.
ജൂസടിച്ചണംലേ
അങ്ങനെരെസം ഉം ആഹ് അങ്ങനെ പാലാർന്ന് ജ്യൂസ്അടിച്ചാ അങ്ങനെരു ടേശ്റ്റ്. ഞങ്ങളൊക്കെ അധികം ചെൽപ്പോ ഞങ്ങള് ആദ്യയൊക്കെ ഞങ്ങള്ങ്ങനെ അടിച്ചിലരുന്നു കൊർച്ണ്ടാവുമ്പോ പ്പൊ പിന്നെഞങ്ങൾ പഴം ഇങ്ങനെ ഇണ്ടാകുമ്പോ ഞങ്ങൾ അത് കട്ടെയ്യ്ത് തിന്നും അതാന്നല്ലെത് പറഞ്ക്കാണ്ട്
യേ
റെഡ്കളറുണ്ട് ഉള്ളില് വൈറ്റ് ഉള്ളതുണ്ട് ഉള്ളില് റെഡ് കളറള്ളത്ണ്ട് ആഹ് റെഡാ രെസം.
രണ്ട് കളർണ്ട്ലേ.
രണ്ട് കളറൊന്നല്ല അത് പലേവെറൈറ്റി ഇണ്ട് മഞ്ഞെള്ളെ ഒക്കെഇണ്ടവുടെ ഞങ്ങളോടെ രണ്ടെണൊള്ളൂ ചോപ്പും വെള്ളീം ഉള്ള് പൊറം എല്ലാംചോപെന്നെണ് അഹ് കട്ടെയ്യുമ്പോ ഉള്ളില് വെള്ളിണ്ടാവും ചോപ്പുണ്ടാവും. അഹ് രണ്ടായ്റ്റം ഇബടെണ്ട്. ഉള്ളിൽമഞ്ഞ ഇള്ളതൊക്കെ ഇണ്ടലോ എത്ര മുപ്പത്തിരണ്ട് ഐറ്റങ്ങൾ അങ്ങനെ അങ്ങാണ്ട് ഇണ്ട്ത് സവേറെ റ്റ് ഇണ്ട്പറീണേക്കാ പലേ അയ്റ്റണ്ട് ഉം പലേ അയ്റ്റണ്ടോലോ
ഉം
പിന്നെ ഞാ ഉചെക്കെത്തത്തൊന്നും നോക്കയിട്ടില്ല ഇന്റെ അടുപ്പ് ഇബാടാകെ പണിയവീട്ടിൽ പണിയായ്റ്റ് അടുക്കളൊക്കെ ഇപ്പോ പണിയൊക്കെ കയ്ഞ്ഞ് അടുപ്പൊക്കെ തോർത്തിട്ട്ക്കാണ് ഞ്ഞി ഒണങ്ങിട്ടൊരായ് കഴിഞ്ഞിട്ട് തിജ്ജ് പുട്പ്പിച്ചാമതി വള്ളം പാർന്നിട്ട് ഒരാഴ്ചതുടർന്ന് ഒണങ്ങി ഒരാഴ്ച പേ പുട്പ്പിച്ചാൻ തൊടങ്ങണം. ഇപ്പോപിന്നെ റൈസ്കുക്കറില ചോറൊക്കെല് പിന്നെ അത് തൾപ്പിച്ച് വെച്ചാവേണ്ടല്ലോ റേഷനരി ആവുമ്പോ പെട്ടന്നാവോലോ.
ആഹ് വേആവും.
കു കൂടുതല് ടൈമൊന്നും വാണ്ട അപ്പൊനേരെ വെയ്കിവെക്കാർതീട്ട് അങ്ങനെന്നിന്നു. ആഹ് അപ്പവെച്ചാല് വെയ്കുന്നേരം പിന്നെ ചോറ് ഒര് ഇതാവൂലെ.
ആഹ് ഇപ്പേ ഈമക്കാറുംത്ക്കെ ഇള്ളോണ്ടേ ചോറ് കേടും.
ഉം വെയ്ലെത്താണ് ചോറ് പാലാമയത്താകുമ്പോ പിന്നെ വല്ലാതെ ഇങ്ങട്ട്
ഏഹ് വെയ്ലെത്താ വലിയാലേ
ഉം അതാചൂട് കാലത്താകുമ്പോ ചോറ് പെട്ടെന്ന് വലിം.
എഹ്
മയക്കാലാവുമ്പോ പിന്നെപ്പൊ വല്ല്യാ കൊയപ്പണ്ടാവൂല. പിന്നെ ഞാന് റെയ്സ് കുക്കറിലെന്നേ അടച്ച്ക്കാൻ ഇത് പറ്റൂല ഇതെന്താ ച്ച ചൂടാകുമ്പോ പിന്നെ റേഷൻ അരിയാവുമ്പോ ഒന്നൂടാണ്ട് ഒട്ടൂലേ.
ആഹ്
ടിക്ക അതാപോർത്വെക്കൽ അടുപ്പത്താവകുമ്പോ പിന്നെ നമ്മക്ക് അട് പിന്നെചൂടിലെന്നെ കട്ന്ന് ചോറ്ചൂടൂണ്ടാവും ചൂടാണെങ്കിതെ ആഹ് അടുപ്പിലാണ് വെച്ചീനെ അപ്പോയിച്ച് തോന്നമ്മെ ഇള്ളണ്ട് ഉം
കാറ്റുമയെതെപ്പൊ ഇതൊക്കെ രണ്ടു ദിവസം ഒന്നുല്ലയ്നി ഇത് തന്നെയല്ലേ ഇനി തൻ തന്നെ
കർണ്ട് ഏഹ് പോയീന്നോ
ഉം രണ്ടുന്നുസത്തെ കരണ്ടില്ല വെള്ളല്ല
തന്നേ പണ്ടൊക്കെ അങ്ങന ഉണ്ടായിന്നു ഞങ്ങക്കൊക്കെ പോയ ഒരു മൂന്നീസം കഴിഞ്ഞിട്ടൊക്കെ വരു ഇപ്പൊ കൊറേ കാലങ്ങളായിട്ട് അങ്ങനെല്ല പോകും പഷെ പോയാലും അന്നേനം വരും എപളേലൊക്കെ ആയിട്ട് രാവിലെ പോയ വൈന്നേരൊക്കെ ആവുമ്പോത്തിനേലു വെരും രണ്ടീസം മൂന്നീസ്ത്തെ പോക്കൊന്നും ഇവടില്ല്യ പണ്ടൊക്കെ അങ്ങന തന്നെ ഒന്ന അനങ്ങിയ മൂന്ന് ഈസത്തക്കൊട് പോയല് ഒന്നും ഇണ്ടാവില്ല വെള്ളുണ്ടാവില്ല ഒന്നും ഇണ്ടാവില്ല
മൂന്ന് മൂന്നീസല്ലേനി മൂന്നീസം ഇല്ലാതെ ഇന്ന് ഇന്ന് രാവിലെ വന്ന് അങ്ങോട്ട് വെള്ളം എടുത്തിട്ട് തെകയിണില്ല അതാണെങ്കിൽ ഉം ഈ മറ്റേ ലൈൻ വെള്ളം വരൂലേ അതാണ്
ലൈൻ വെള്ളം വരില്ലല്ലാ കരണ്ട് പോവുമ്പോ
ഇല്ല അതന്നെ പോസ്റ്റ് മുറിഞ്ഞ്
അപ്പൊ ഇങ്ങളെന്താ കാട്ടി ന്നിട്ട് കെൻറ്റില് വെള്ളംല്ലേന്നിട്ട് കെൻറ്റില് വള്ളം കോരണ്ടാ
അല്ല കൊൺറ്റില് മൂത്തച്ഛന്റെ വീട്ടിലുണ്ട് അവിടെന്ന് കൊറയിച്ചെ ഇങ്ങനെ
അപ്പൊ കോരി കൊണ്ടന്നാല അങ്ങനെ ആഹ് ആഹ് ആനല്ല കുട്ടളെടയിലൊക്കെ അല്ലടി ഓല്ക്കിടാൻ അപ്പ മൂത്തച്ഛന്റെോടെ കാരണ്ട്ണ്ടായിന
ഇല്ല കൊറേച്ചെത്തിരി ഇടുക്കും നമ്മള് അത്യാവശ്യത്തിന് മാത്രം
ഓൽക്ക് ടാങ്കില് വെള്ളണ്ടായിനാ
ഉം പിന്നെ ഇവിടെ എടുത്ത് വല്യഒരു കോറി കുയായാണ്ട് വെള്ളം നിക്ക്ണ്ട് തിരുബാനൊക്കെ അയില് പോവും
ആ അങ്ങനൊക്കമ്പോ പറ്റും എല്ലാ നമ്മള് വെള്ളം കൊണ്ട ന്നോക്കണം ഞമ്മളിങ്ങനെ പൈപ്പ് തിരിച്ച് ക്ഷീലായോണ്ട് നമക്ക് അറിയില്ല നമ്മളൊന്ന് കൊണ്ടനോക്കാണയിന് വട്ടറിയണെങ്കില് എത്രയാലും വെള്ളം വേണം ഉം ഉം
കുളിച്ചിട്ടന്നല്ലേ
ഞങ്ങക്ക് ഇവിടെ കെണറ്റില് വേനലാമ്പോ ലാസ്റ്റ്ത്തൊരു മാസം കൊറച്ച് വെള്ളം കൊറയും ഞങ്ങൾക്ക് തിരുമ്മി കുളിച്ചാലങ്ങനൊന്നുണ്ടാല്ല ഞങ്ങള വീട്ടിലെ ആവശ്യത്തിന് കുടിക്കാനും വെക്കാനൊക്കെ ഉണ്ടാവും അപ്പറമ്മക്ക് കുടിച്ചിക്കാണ്ട് അങ്ങനെ എടുക്കല എറ്റിത് കോയലും കോയലും അടിക്കുല്ലേ ൻ ബള്ളം ണ്ടായിന്ന് ഞങ്ങള്ട്ത്തിര്ന്നു പക്ഷെ ഞങ്ങക്ക് മേനല് ഒടുക്ക് ഞങ്ങക്ക്‌ ഒരു മാസം വള്ളത്തിന് ആവശ്യള്ളൂ ആ ഒരു മാസം വള്ളം കി കിട്ടില അപ്പൊ പിന്നെ ഞങ്ങള് നിർത്തങ്ങന മാസ മാസം ബിലട്ക്ക ഞങ്ങള് കട്ടാക്കി വാണ്ടാച്ച് മു പിന്നെ കൊയിലത്ത ഒരു കാലം കെടന്നാലും ഉപയൊഗത്തിനൊക്കെ പറ്റും വെള്ളത്തിനു വെള്ളം തന്നെ വേണ്ടേ ഇപ്പ ഞങ്ങക്ക് കെറ്റിലല്ല വെള്ളയിട്ടാ മഴത്
ഇന്ന് ഏതാലും ഒന്നു വന്നപ്പോ എട്ത്തിട്ട് തേകണില്ല വെള്ളം ഓൾ കൊറച്ചൊരു നേരെ ഒരു കു പൈപ്പിലാണ് വെള്ളം വരുള്ളൂ കുറച്ച് കഴിഞ്ഞാ പിന്നെ നിക്കുചെയ്യു ആ ആയിക്കോട്ടെ ആഹ്